സുഖയിട്ടിരിക്കുന്നു അവിടൊ
സുഖം
മഴ കഴിച്ചു
എന്താരുന്നു സ്പെഷ്യല്
ഇന്ന് സ്പെഷ്യൽ എന്താ ചിക്കൻ കോഴി
ചിക്കൻ ഓഹ് ഓഹ്
ആഹ് മഴ
അപ്പക്കട്ട ഇന്നില്ല ഇന്നലെ ഭയങ്കര മഴയായിരുന്നു രാത്രിയില് കരുന്തോ ൊക്കെ ആയിരുന്നു ഇന്ന് പിന്നെ രാവിലെ കരണ്ട് പോയി മഴയില്ലായിരുന്നു
ആഹ് ഇന്ന ഇവിടെ മഴയില്ല
അതെ തന്നെ കുക്ക്യ്യ്യോ
പിന്നെ എന്റെ കല്യാണം
ആണോ
കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുണ്ട് അതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യണം
അതെ ചിക്കൻ കറിയും പിന്നെ വേറെന്തായിരുന്നു ആണോ
ചിക്കൻ കറിയും പയറ് പയറ് മെഴുക്കുപരട്ടി പിന്നെന്താ മ ഈ മാമ്പഴ ഇല്ലേ മാമ്പഴപ്പളിശ്ശേരി
അതെ അതെ അതെങ്ങനെ ഉണ്ടാക്കുന്ന
ഈ മാമ്പഴം നമ്മള് നെയിക്കാത്ത മാമ്പഴവും ആ നന്നായിട്ടിട്ട് വയറ്റി ന നന്നായിട്ട് വയറ്റണം അതിന്ശേഷം എന്താ തേങ്ങ ആഹ് നെയ്ക്കാത്ത് നെയ്ക്കാത്തോ എണ്ണക്കാത്തോ
ആഹ് ആഹ്
ആഹ് അയ്ന്റെ കൂടെ ശകലം ശർക്കരയും കൂടി ഇടണം
ആഹ്
അത് കഴിഞ്ഞിട്ടന്നെ തേങ്ങ അരച്ച് ആഹ് എന്താ ഇതെല്ലാന്ന് തേങ്ങയും ആഹ് ആ് ഞങ്ങള് നെയിക്കാത്താ വെക്കുന്നത്
നെയ്ക്കാത്ത്
നെയ്ക്കാത്ത് തന്നെ ഇങ്ങനെ വയറ്റി കഴിയുമ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റ വെള്ളത്തിലും വെക്കാങ്ങട്ടോ ആഹ് എല്ലാം ഫോൺ നോക്കിട്ടുള്ള പരിപാടിയാ അതുകൊണ്ട്
ഫോണ് നോക്കി ഞാനും അങ്ങനെ ഫോൺ നോക്കിയാണ് എല്ലാം ഉണ്ടാക്കുന്നത്
ആഹ്
ഞാനി ഇപ്പോ ഡിഗ്രി കഴിഞ്ഞു
ആഹ് ഡിഗ്രി കഴിഞ്ഞു എന്താ പഠിക്കുന്ന
ഇപ്പം ഡിഗ്രി കഴിഞ് നിക്കുവാ
ആഹ് ഡിഗ്രി കഴിഞ് നിക്കാ എന്താ പഠിച്ചെന്ന ചോദിച്ചു സോറി ആഹ് കൊള്ളാം
ഇപ്പട്ട് കമ്പ്യൂട്ടർന്ന് പോവ കമ്പ്യൂട്ടർന്
പോവ അല്ലെ ആ ഞാൻ ഡിഗ്രിക്ക് കമ്പ്യൂട്ടർ എടുത്താ പഠിച്ചേ ബി സി എ അത് കഴിഞ്ഞ് പിന്നെ പ്രേമ വിവാഹം ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ ആ അത് കഴിഞ്ഞ് പിന്നെ സ്റ്റണ്ട് ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് കല്യാണം ഒക്കെ കഴിച്ച ഇപ്പം
ഉ ആ എത്ര വർഷായി
കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം നല് നാലര വർഷായി
അതെ
ഉം വീട്ടിലാരൊക്കെയുണ്ട്
വിശേഷം
വിശേഷം എന്താ ഇങ്ങനെ പോകുന്നു പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു കൃഷി തോട്ടം ഉണ്ടായിരുന്നേ അത് ഈ മഴ കാരണം നശിച്ചു
ആണോ ഞങ്ങൾക്കും ഉണ്ടായിരുന്ന വാഴയൊക്കെ അതൊക്കെ പോയി മഴ ത്ത് എല്ലാം ഒടിഞ് വീണ്
ആഹ് പെട്ടെന്നല്ലായിരുന്നോ രണ്ടു ദിവസം അങ്ങാണ്ട് നിർത്താതെ പെയ്തല്ലേ
അതെ അതെ ഭയങ്കര മഴയായിരുന്നു എല്ലാം ഒടിഞ്ഞഞ് വീണ്
വെള്ളം പൊങ്ങുന്ന ഏരിയാണോ
ഞങ്ങക്ക് വെള്ളം പോകുന്ന ഏരിയായിരുന്നു ഇപ്പം വേ ഒക്കെ അടിച്ചിട്ട് പൊക്കി ഇട്ടേക്കുവാ ഇപ്പൊ കൊഴപ്പമില്ല പിന്നെ ബാക്കിലോട്ട് വെള്ളമൊക്കെ നിക്കും
നിക്കുവ അല്ലേ ആ എന്റെ അമ്മ വീടും അങ്ങനെ വെള്ളം കയറുന്ന ഈ കണ്ടത്തിന്റെറെ ഒക്കെ ഭാഗമായിരുന്നേ അവരും ഇങ്ങനെ ഈ പൊക്കി വീട് പണിയുമ്പോ ഇങ്ങനെ പൊക്കി കെട്ടത്തില്ല അങ്ങനെ എന്തോ ചെയ്തിട്ട് ഇപ്പ കേയറത്തില്ല ആഹ് പിന്നെ ചേട്ടൻ ചേച്ചി ഒക്കെ ഉണ്ടോ
അനിയത്തിമാര് ഒരു ചേച്ചി ഉണ്ട് ഒരു അനിയത്തി ഞങ്ങൾ മൂന്നുപേരാ
മൂന്ന് പേരല്ലേ ഇയാക്ക് കല്യാണ പ്രായമൊക്കെ ആയോ
ഇല്ല ഇരുപത്തൊന്ന് വയസ്സായി
ആ ഇരുപത്തൊന്ന് വയസ്സ് ആഹ് ഇപ്പൊ കല്യാണം കഴിക്കണ്ട വേണ്ട വേണ്ട ഒരു പത്തി ഇരുപത്താറ് വയസ്സൊക്കെ കഴിഞ്ഞ് ഇരുപത്തേഴൊക്കെ ആവുമ്പം കെട്ടിയാ മതി
അതെ ഒരു ജോബൊക്കെ ആയിട്ട് ഇതാണ്
അത് തന്നെയ അല്ലടോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫ്രീഡം കല്യാണം കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല സ്വന്തം വീട്ടിൽ പോണകമെങ്കിൽ തന്നെ ഇല്ല ആരോടൊക്കെ ചോദിക്കണോന്ന്റിയോ
അത് ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നത്
ആഹ്
അച്ഛനെ ആരോ
അതെ അതെ ആ കഴിഞ്ഞ ദിവസം ആ കൊച്ചിനെ കൊന്ന പാവം
അതെ സ്വന്തം അമ്മ
അമ്മയും കാമുകനോട് അത് തന്നെ അല്ലേ അങ്ങനെയൊക്കെ മനസ്സ് ആര് പിള്ളേരില്ലാത്തവർക്കും വല്ലം കൊടുക്കുവാണ് അവര് വളർത്തത്തില്ല റെയിഞ്ച് പോയോ കേൾക്കാവോ കേക്കാൻ പറ്റുന്നുണ്ടോ കേക്കാമോ കേൾക്കാവൊ കേൾക്കാവോ